ഹലോ കേക്ക്ണില്ലേ
അ ഹലോ ആ ഇപ്പ കേക്കൺണ്ട് ആ പറയ് കേ കണ്ട്
ഫോണ് എടുത്ത ഉടനെ ഒ ഒന്നും കേക്കണില്ല ശെരിക്കണ് ആര്ക്കു കോളെയ്യുമ്പലും അങ്ങനെ തന്നെണ് ആ ഒന്ന് കണക്റ്റായി വെരണ്ടെരീകാരം
ആ അ അ എന്തുണ്ട് വിശേഷം
നല്ല വിശേഷം ഭക്ഷണം കഴിച്ചോ
ദേ ഇവിടെ ഇരിക്കാണ്
ആ കെടക്കലില്ലേ
കെടക്കണ പരിപാടിയൊന്നും ഇല്ല മോള് പ്രസവിച്ച് കെടക്കാണ് അപ്പ ആഹ് കൊച്ചിനേം കൊണ്ട് ഇവിടെ ഇരിക്കാണ്.
ആഹ് അത് ശരി എത്ര ദിവസായി
മുന്നോസം
കൊയപ്പൊന്നുല്ല
കൊഴപ്പൊന്നുല്ല
ഒറങ്ങ് കുട്ടിയേ ഒറങ്ങണില്ലേ
ഒറങ്ങണക്കെണ്ട് ഞാൻ പിന്നെ ഇച്ചിരിനേരം മടിയിലെടുത്ത് ഇങ്ങനെ ഇരിക്ക്യാണ് ഒറങ്ങയൊക്കെ ചെയ്യും ഓട കൊണ്ട് കിടത്തിയാൽ അവൾ കിടക്കും പക്ഷെ ഞാൻ ഇത്തിരി നേരം മടിയിലിരിക്ക ട്ടെ കൊണ്ടോണ്ട് പിടിച്ചിരിത്തിയേക്കാ ഏഹ്
കളിപ്പിക്കാന് ലേ
കളിപ്പിക്കാൻ ആയിട്ടില്ലല്ല ഇരുവത്തൊന്നൂസല്ലേ ആയിട്ടുള്ളൂ ഒറക്കും
ആ ആ
എന്താണ് മഴയൊക്കെയുണ്ടോ നിങ്ങളവിടെ
ആ ഇന്ന് കുറവാണ് ഉം ഇന്നലെ ഒക്കെ നല്ല വെയില് യ്ന്നെ
ഇന്നും ഞങ്ങൾക്ക് നല്ല വെയിൽ ഇന്നാ ലെ വെയിലർന്നു
ആ ഇവിടെ ന്നാ ഇന്ന് മൂടി കാണ്ട് എ ന്താ മഴ അറിയുന്നുമില്ല വെയില് അറിയുന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ പാറ്റണതുണ്ട്
ആ ആ ആ അതേ അല്ലെ കൃഷി ഒക്കെ ഇണ്ടോ കോഴി കൃഷിയൊ ആടോ അല്ലെങ്കിൽ നെലം കൃഷിയൊ
ഉണ്ടായിരുന്നു ഇപ്പോ ഒന്നും ഇല്ല
അതാ കൊടുത്ത് ആ ആ ആ
ആടുണ്ടയ്നി താറാവ് ഇപ്പോ ഇല്ല കോഴി തന്നെ ഉള്ളു
ആ ആ ആ ഓ
അവിടെ എന്തൊക്കെയുണ്ട്
ഇവിടെ മാടൊക്കെ ഇണ്ടായി അതൊക്ക കൊടുത്ത് ഞാൻ ആക്സിഡന്റ് ആയപ്പോ നോക്കാൻ പറ്റാണ്ട് കൊടു കോഴിയുണ്ട് ഇപ്പോ അഞ്ചാറെണ്ണം പിന്നെ ആടൊക്കെ ഇണ്ടായി പത്ത്, പതിനഞ്ചു എണ്ണം ഉണ്ടായത് ഒക്കെ വിറ്റ്
അ
നോക്കാൻ ആളില്ലാണ്ട്
ആ
ആക്സിഡന്റ് ആയി കിടപ്പയിപോയപ്പോ എല്ലാറ്റിനേം വിറ്റ്
ആ എന്താ പറ്റിനേ
വണ്ടി ഇടിച്ചതാണ് സ്കൂട്ടിയും ഞാനും മോനും സ്കൂട്ടിയില് വന്നാള് ബൈക്കും വന്നാൾക്ക് ആളോ കാറ് ഓവർ ടേക്ക്യ്ത് കേറി വന്നതാ
എന്നിട്ട് എന്ത പറ്റിയെ
എന്നിട്ട് കാല് വലത്തെ കാല് നാല് സ്ഥലത്ത് ഒടിഞ്ഞ്
അടുത്ത അലക്കണം
ഇത്തിരി സൗണ്ടി പറ കേക്കണില്ല
എന്തോ
ആ തോടെല് തന്ന ഒരു സ്ഥലത്ത് ഒടിഞ്ഞ് തോടെല്ല് പൊറത്തേക്ക് വന്ന്
നല്ലൊണം പറ്റീട്ട്ണ്ടല്ലെ നല്ലോണം പറ്റിക്ക്ണെല്ലെറിയാ
ആ അയിന്റെ തൊട്ടട്ത്തെന്നെ വേറെ ഒരു ഒടിച്ചില് ഒടിഞ്ഞ് കാലിന്റെ മുട്ട് ഡാമേജ് ആയി കാലിന്റെ മസിലിന്റട് ത്ത് മുട്ടിന്റെ താഴെള്ള മസി ലിന്റെട്ത്ത് ഒടിഞ്ഞ് പിന്ന കാലിന്റെ കണ്ണടവ്ടെ പ്രശ്‌നായി കണ്ണട വെരലി ന്റെ ജോയിന്റ് കൂട്ണ അതൊക്കെ അകന്ന് ടെക്കെ ആകെ കാല് മൊത്തം പൊളിഞ്ഞ് പോയി
അ ഇപ്പൊ ഒക്കെ ശെരിയായി കൊഴ
ഇപ്പ ശെരിയായിന്നൊ ഒന്നും പറയാൻ പറ്റില്ല അ ആ ഏഴ് മസം കെടപ്പാർന്ന് പിന്ന അവിട്ന്ന് എണീറ്റ് പതുക്ക വാ ക്കറിലൊക്കെ ഇങ്ങനെ നട നടന്നിപ്പോ വാക്കറില് അകത്തൊക്കെ വാക്കറിലാണ് നടക്കും പൊറത്ത്ക്ക് എ റങ്ങാൻ പറ്റില്ല പൊറത്ത്ക്ക് എറങ്ങാണെങ്കി വാക്ക് ക്കറ് പിടിക്കണം അല്ലാണ്ട് പോവൻ പറ്റില്ല ഇവിടൊരു താഴ്ചേലാണ് താമസിക്കണത് ഇവിട്ന്ന് പൊക്ക ത്ത്ക്ക് കേറിയാല റോട്ടിൽ കേറാൻ പറ്റുള്ളൂ. അപ്പോ കേറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നവിടെ താമസം മാറാനും നോക്കണ്ട്. ശെരിയാവണില്ല ശെരിയായ പിന്നിവിടുന് മാറും. ആ വീട് മാറി പോവാനിവിട്ന്ന് ഇവ്ടെ കുഴിയിലാല്ലോ. അപ്പോ എനിക്ക് കേറാനും എറങ്ങാനും ഓ
കര്യം ഒന്നും കൂടി ഇള്ള സ്ഥലം നോക്ക്
ആ അല്ലാ കേറാനും എറങ്ങാനും പറ്റൂലല്ലോ ആൾ സഹായം വേണം. ഒരാള് വേണം മോളിൽ കുണ്ടോണം കാലത്ത് കുണ്ടെര് ണെങ്കില്
അപ്പോ മോളാ ആരാ നോക്കല്?
മോളെ ഞാൻ തന്നെ നോക്കണത്.
ആ അപ്പോ ഈ കുളിപ്പിക്കാനും അങ്ങനൊക്കെ ബുദ്ധിമുട്ടല്ലേ കുളിപ്പിക്കാനും അങ്ങന ബുദ്ധിമുട്ടല്ലേ?
കുളിപ്പിക്ക്ണേ കട്ടിലിമ്മേ ഇര്ന്ന് അഅ് വീടിൻ്റെ ഉള്ളിൽ വെച്ചന്നെ ഇര്ന്നട്ട് മൊറം വെച്ചിട്ട് മൊറത്തിലാ കുളിപ്പിക്ക്ണത്. പുതിയ മൊറം വേടിച്ചിട്ട് മൊറത്തില് കെടത്തും. എന്ന്ട്ടത് കൊട്ടിക്കളയും കൊറേശ്ശെ കൊറേശ്ശെ.
കുട്ടിനെ
ആ അല്ലാണ്ടെ പിന്നെ എന്തിയ്യണം ആരും ഇല്ലെങ്കി പിന്നെ
അതേ അഹ് പിന്നെ ആളൊക്കെ നിർത്തണ നല്ല പൈ
ആളെ നിർത്തണങ് നാല്പ്പതിനായിര രൂ വൊണ് ഇപ്പ ഞങ്ങള് സാമ്പത്തികമായിട്ട് ആകെ തകർന്ന് നിന്ന്ങ്ങ ടൈം ആണ് മോള ആഹ് മോളെ കല്യാണം കഴിഞ്ഞ് ഇമ്മാസ് ആവ്ണേണ്ട് മുൻപാണ് വണ്ടി ഇടിച്ചത് അങ്ങനെ അങ്ങൻത്തൊര് പിന്നെ മൂന്നാലഞ്ച് ലക്ഷം രൂപ ഹോസ്പിറ്റ് ല് ഞങ്ങൾക്ക് ചെലവായി അപ്പോ അങ്ങനെ ക്കേട്ട് ഞാനും മോന്- യ്ക്കും പറ്റി എനിക്ക് മാത്രല്ല
അഹ് മോന് എന്താ പറ്റ്-
മോന് കൈയ്യൊടിഞ്ഞ് ഇഞ്ഞ് കൈയ്യോപ്രഷം ചെയ്ത് വരുമാനും കൊണ്ട് തന്നെ ആളും കെടപ്പായി പിന്നെ വേറെ ഹസ്ബൻ്റ് ഇല്ല ഇൻ്റെ ചാർജറ് എടുത്ത് ആളില്ല ഞാനും രണ്ട് കുട്ട്യേളും മാത്രൊള്ളു
അ
കൊച്ചുണ്ടുന്ന് തോന്നണ് കൊച്ചിൻ്റെ വർത്താനം കേൾക്കണ്
ആ കൊച്ചുണ്ട് ഒന്നരവയസ് കഴിഞ്ഞിട്ടൊള്ളു ആ കേൾക്കിണില്ലല്ലോ
ആ പറഞ്ഞോ പറഞ്ഞോ ഇപ്പോ കേക്കണണ്ട് അ അ ആ പെണ്കുട്ടി
അ പിന്നെ അ ആ പിന്നെ സ്ക്കൂളിൽ പോയ്ക്കാണ് യു കെ ജി യിലാണ് ആ ഒരാള് സ്കൂളിൽ പേയ്ക്ക്ണ് പറയാം
അ ഒരാള് സ്‌കൂളി- പോയിരിക്കണ് അവര് രണ്ട് പേരുണ്ട് അപ്പോ മൂത്താള് എത്രേയി അ അ ആ സെക്കൻ്റ് ട്ടാ അ യു കെ ജി ലാ
വാക്ക്ണേ എന്തക്കയാം ബാക്കി ഇന്ന് എന്തായേന് ഇന്നത്ത സ്പെഷ്യലായ്
ബഷ്‌ണം ഇന്ന് പച് ച്ചക്കറി ആണ് ഉച്ചക്ക് വെച്ചത്. മുരിങ്ങലേം പരിപ്പു ഉപ്പും കൂടാ ഒൽത്തി പിന്ന ചാള വറ്ത്ത് ഇപ്പം വയ്യ്ന്നേരം വേറെ എന്തെങ്കിലും നോക്കണം
ആഹ് ചായക്ക് കടിഅക്ക ഒണ്ടാക്കോ വയ്യ്നേരം
ചായ പ്പൊ വയ്യ്ന്നേരോം ഒണ്ടാക്കൂല രാവിലെ ഉപ്പ്മാവ് ഒണ്ടാക്കി
ആഹ് മോനൊക്കെ വരുമ്പോ ഒന്നും വാക്കര്തേ. മോനക്ക വരുമ്പം വണ്ടി എ
കേട്ടില്ല ഒന്നൂട ചേർപറ
മോനക്ക വരുമ്പളേ
മോൻ രാവിലെ ചായ കുടീം കഴിഞ്ഞ് പോയി ഇനി വയ്യ്ന്നേരം വരോള്ളു.
ആഹ് രാത്രി ആവോര് അതല്ലെ
വരുമ്പോ പുള്ളിക്കാരനീ മീന് എന്തങ്കിലും വേണം ഇന്ന്ന്നി മീ വയ്യ്ന്നേരം മീവ് ഇത് വേടിക്കണം
ആഹ് വേടിച്ചത് കഴിഞ്ഞോ
ആഹ് വേടിച്ചത് വറ് ക്കാനുണ്ടാർന്നൊള്ളത് കഴിഞ്ഞ് പരിപ്പും മുരിങ്ങലേം കൂട പിന്ന കറിവച്ചത്.
ഇനിപ്പോ വയ്യ്ന്നേരത്തേക്കെന്തെലും മീൻ വേടിക്കണം
ആ ബുക്കൊക്ക വായിക്കുല്ലേ ബുക്കൊക്ക വായിക്കലൊണ്ടാ?
ഹലോ
ഹലോ
കേൾക്കണില്ല ഇത്ത്‌രീം കൂടെ സൗണ്ടില്
കേക്കണൊണ്ടല്ലാ എന്ക്ക് കേക്കണ് എന്ക്ക് കേക്കണ്‌ണ്ട് പറയാ
ആ എനിക്ക് കേക്കണില്ലാ എടക്കനെ അ കേൾക്കാത്ത പോലെ ആവണ്.
ആ ബു ബുക്ക് വായിക്കലുണ്ടോ
ബുക്ക് വായിക്കും അങ്ങന ഓവറായിട്ടൊന്നും വായിക്കൂല. കൊറച്ച് എച്ച് ചെറുതായിട്ട് വായിക്കും. ഓ ഓ കേക്കണില്ല അഹ്
ഹലോ
കേൾക്കണില്ല കേൾ കണില്ല
ഹലോ
ഹലോ
ഹലോ
ആ ആ
ഇപ്പം കേക്കണുണ്ടോ? ആ സൗണ്ടി തന്നെയാ പറയുന്നതൊക്കെ. ഒച്ചത്തിലന്നെ പറയണത് ആ, എങ്ങനത്തെ കു ബുക്കുകൾ ഒക്കെ എന്നത് വായിക്കുക
ഓ കേൾക്കണില്ല ബുക്കുകളെന്ന് കേക്കണുണ്ട് എന്ത് ബുക്ക് കിട്ടിയാലും വായിക്കും, അങ്ങനെ ഇന്ന ബുക്കെന്നൊന്നുമില്ല കഥകളൊക്കെ വായിക്കണ കൂടുതലിഷ്ടം.
ആ, അങ്ങനെ
നിങ്ങളോ ബുക്ക് ഒക്കെ വായിക്കുവോ?
ഇപ്പോ അങ്ങനെ വായിച്ചിരുന്നില്ല, ആദ്യോക്കേ വായിച്ചിരുന്നു കൊറേ
അതെ അല്ലേ ഞ ൻ കിട്ടിയ വായിക്കും എനിക്ക്. വായിക്കണയക്കെ ഇഷ്ടവാ
തന്നെയാണ് പക്ഷെ അപ്പൊ പിന്നെ ആയി അ വീട്ടിലൊന്നുണ്ടാവില്ലൊ അയിനായിട്ട് പോവണ്ടേ.
ആ ആ ആ ശരിയാണ്
ബുക്ക് സ്റ്റാളില്, ലൈബ്രറില് എന്തെലുവൊക്കെ പോവണ്ടേ
ഞങ്ങളിവിടെ അടുത്തടുത്ത് ത വീടുണ്ട് അപ്പള്, അവരൊക്കെ ഇങ്ങനെ ഓരോ രുത്തരും കൊണ്ടുവരുമ്പോ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മേടിച്ചു ഇങ്ങനെ അ വായിക്കും
അതുശെരി അങ്ങോട്ടുമിങ്ങോട്ടു ഒക്കെ കൊണ്ടുപോവേം
ആ ആ അത്യാവശ്യ സാധ നുളള ആൾക്കാരാ
അങ്ങനെ വായിക്കുമ്പോ കുറെ വായിക്കാലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രസാണ് ചെലതൊക്കെ
ഓ
ചെലതൊക്കെ നല്ല രസാണ്
ആ ചിലതൊക്കെ കേക്കാൻ നല്ല വ കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കുള്ളു
അതെ
വേറെന്താണ് വിശേഷം
വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ
ഹലോ
ചായ കുടിച്ചോ
ഹലോ കേൾക്കണില്ല കേൾക്കണില്ല
ഹലോ
ഹലോ
ചായ കുടിച്ചോച്ച
ഹലോ
ഹലോ
ആ പറ
ചായ കുടിക്കോ
ചായ നാലുമണിക്ക് ചിലപ്പോ കുടിക്കും ചില ദിവസം ഒന്നും കുടിക്കൊന്നുമില്ല എല്ലാ ദിവസവും അങ്ങനെ നിർബ നിർബന്ധമൊന്നുമില്ല
അ
ചില ദിവസം കുടിക്കും ചില ദിവസം നാല് മണിക്ക് കുടിക്കും രാത്രി പതിനൊന്ന് മണിക്ക് കുടിക്കും അങ്ങനെക്കെയാണ് ഇന്ന ടൈമൊമൊന്നുല്ല
അ അപ്പോ കുടിക്കും ഏത് ടൈമാണെങ്കിലും ഏത് ടൈമാണേ
ആ ഏത് ടൈമാണെങ്കിലും ച ചായ കുടിക്കണം എന്ന് തോന്നിയാ അപ്പോ ചായ കുചും പിന്നാ ഞങ്ങളെല്ലാം കൂടെ ചിലപ്പോ വർത്തമാനമൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോ അന്നരം ഒരു ചായ ഒരു ചായ തിളപ്പിച്ചു കുടിക്കും
ആ
അങ്ങനെയൊക്കെയാണ്
ഹലോ
ആ
കേൾക്കണില്ലാട്ടോ കേൾ കേൾക്കണില്ല സൗണ്ട് പോയി
എന്നാ ഓകേ
എന്നാ ശരി എന്നാ
ആ
ഹലോ ശരിയെന്നാ